ഹലോ
അലോ
തെരക്കിലാണോ
അല്ല ഞാനേ ഇന്ന് ഉസ്തമാർക്കു ഇന്ന് ചെലവാ
ഏ ബുദ്ധിമുട്ടായോ വിളിച്ചത് ഞ ആ ആഹ് ഞാൻ ന്റെ മോക്ക് പാമ്പടിച്ചണ്ട് ഹോസ്പിറ്റല കതറിയാന വിളിചേനി
ഏ അതന്തെന്ന് രണ്ടോ
ആഹ് ഇപ്പൊ രണ്ട് വയസ്സും മൂന്ന് മാസൊക്കെ ആയി ആ നല്ല വേനലില്ലേനോ മാർച്ച് ഏപ്രിൽ മെയ് ആ മാർച്ചിലേന നങ്ങളെ വീടിൻ്റെ അപ്പത്തന്നെ വലിയ റബ്ബർ തോട്ടണ്ട് മലപ്പം വല്യ മലയാണ് അങ്ങട്ട് പോയതാണ് ഞാനും ന്റെ മോനും ചെറിയ മോളും കൂടി ആഹ് ന്നിട്ട് മോളിം ങ്ങോണ്ട് പോയതാണ് അയല് ങ്ങനെ കൊറെ ആടെ വർഗുണ്ട് വെറകുണ്ട് അതും പെറുക്കാനിളളതീലേ അത് വർകും എടുത്ത് ഞാനും ഇങ്ങട്ട് വെറകും കൊണ്ട് ഇറങ്ങി മോനും ഇങ്ങോട്ട് വേറെ അതിൻ്റെ ടയിൽ മോള് ഭയങ്കര കരച്ചില് അപ്പോ മോന് മ്മാ കുട്ടിതാ കരിയണ് മുള്ളു കുത്തിന്ന് തോന്നുണ്ട്
ഏയ്
ഇല്ല കണ്ടീല്ല നെറച്ച് പുല്ലോന്നും ഇല്ലല്ലോ വേനലകുമ്പോ ഒക്കെ കരിഞ്ഞുണ്ടാവല്ലോ ഒരു എലല്ലാത്ത അപ്പൊ മുള്ളുത്താനും സാധ്യതല്ല ഞാൻ ചുറ്റും നോക്കിയപ്പോ ചെറിയൊരു പാമ്പ് ങ്ങെ തലാട്ടിക്ക്ണ്ട് കുട്ടിന ആഹ് കുട്ടിന എടുക്കാ വാണ്ടി അറിയില്ല പാമ്പിനെ നോക്കാമാ എന്താ പറയാ നമ്മളപ്പം തന്നെ കൊയിഞ്ഞു ഇതാകൂലേ
ഒണങ്ങ്യല എലൊക്കെ ണ്ടായിണ്ടാവുംല്ലേ
ആഹ് ആ ഉണെങ്യഎലന്റെ ക്കെ കളർന്നെ മണ്ണ് കളറ്
ആഹ്ആഹ്
അപ്പ നമ്മക്ക് എന്താ ചെയ്യേണ്ട അറിയില്ലല്ലോ കുട്ടിയ എടുക്കാ വേണ്ട പാമ്പട ങ്ങെ ചുരുണ്ട്ങ്ങ് കെടക്ക്ണ്ട് ഞാ പിന്നെ കുട്ടീനടുത്ത് ഓടി വീട്ടക്ക് വന്ന് ഹസ്ബന്റിനെ വിളിച്ചപ്പോ ഹസ്ബന്റ് പറഞ്ഞു പാമ്പന്റെടുതെക്കന്നെ പോയിക്കോ പാമ്പ എന്താ അയില്ലോ
അതെന്നെ
പിന്നെ ഞാൻ അവിടെ പോയി ഫോണിന്നോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ കഴിയുന്നില്ലേ ഫോണ് ചാടുവാണ് വെറച്ച് അപ്പോത്ത്ന് അയൽവാസികളും അടുത്തുള്ള വാവുട്ടികൾ എല്ലാരും വന്ന് പാമ്പിനെ ഞങ്ങള് നോക്കാ ഇജ് പൊയ്ക്കോന്ന് പറഞ്ഞു കിട്ടണ വണ്ടിക്ക് ഡ്രസ്സ് ആണങ്കി കുളികഴിഞ്ഞ് തിരുമ്പണ മാക്സി ഒക്കെ ഇട്ടാണ്ടെയ്നി വേറെ വിറകിടു ത്താ ഇമമീം നാത്തൂനുല്ലേനി ചെറിയ നാത്തൂന് ഡോക്ടറെ കാണിച്ചാൻ പോയതെയ്നി ഞങ്ങൾ ഒറ്റക്ക ഇങ്ങനെ നിന്നപ്പോ ഏതായാലും ബോറടിച്ചില്ലേ അവിടെ പോയി കാണും ചെയ്യാന്നാണ്ട് കുട്ടികൾക്കും രസല്ലേ അങ്ങനെ പോയതായി നു പിന്നെ വെക്കേഷൻല് ആ മാർച്ച് രണ്ടു വയസ് തികഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ ഉടനെ യാണ്
ആഹ്
ഏതായാലും ഡ്രസ്സൊക്കെ മാറ്റി ഉമ്മമോന് എടുത്താണ് ഡ്രസ്സൊക്കെ ഇട്ട് മ ണ്ടി കിട്ടുന്ന വണ്ടിക്ക് പോകാന്ന് പറഞ്ഞ് കാണ്ട് അടീക് അപ്പോത്തി ഹസ്ബൻഡ് അമ്മോന്റെ കടയിലാണ് അമ്മാമ്മ വന്നീന് അമ്മോന്റെ കാറിലൊക്കെ പോയി രണ്ട് മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞപ്പണ്ട് ആംബുലൻസ് ഇങ്ങനെ വരുന്നുണ്ട് കാലി ആംബുലൻസ് അയില് വണ്ടി നിർ ആ ഒരു വണ്ടി നിർത്തി അതിൽ കേറി അപ്പതന്നെ പിന്നെ അയാൾ കുറച്ച അങ്ങട്ട് പോയപ്പോതന്നെ അയാൾ ഹോസ്പിറ്റലിൽ മഞ്ചേരി ഹോസ്പിറ്റൽ ക്ക് വിളിച്ച് പറഞ്ഞകണ് ചെറിയൊ കുട്ടി വണ്ടി വര്ന്ണ്ട് ആ എമർജൻസി ആയിക്കണ് വേഗം റോട്ടിൽക്ക് ഇറങ്ങിക്ക്ട്ടോന്ന് പറഞ്ഞ്കാണ്ട്
ആ ഈ ആംബുലൻസ് വിളിച്ച് വരുത്തിയതാണോ ആരെങ്കിലും അതോ പിന്നെ
കോഴിക്കോട് മെഡിക്കൽ കോളേജി ആ കോഴിക്കോട് മെഡിക്കൽ കോളേജ്ന്ന് വരുന്ന റിട്ട അടച്ച് വരുന്നതാണീ ഒരെണ്ണം കാലി ആംബുലൻസ് കൊണ്ടാക്കികാ ണ്ട് മഞ്ചേരിക്ക അങ്ങോട്ട് ഞങ്ങൾ പോയത്
ആഹ്
എന്നിട്ട അവിടുന്ന് അപ്പതന്നെ അയാള് വിളിച്ച് പറഞ്ഞ് റോട്ടിക്ക് ഇറങ്ങിനിക്കി കുട്ടി സീരിയസ് ആയികാണ്ട് കൊണ്ടുവരു വായിരുന്നു എന്നിട്ട് എന്നിട്ട് അയാള് ഇങ്ങനെ സമാധാനി പ്പിച്ച് പേടിക്കാനൊന്നില്ല പാമ്പല്ലേ വേറെ എന്തെങ്കിലും മുള്ള് കുത്തിയത് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാനാണെങ്കി ഭയങ്കര കരച്ചിലാണ് വണ്ടി റോട്ടുമ്മ ത്തലും അയ്ല് അടുത്ത ഹോസ്പിറ്റൽത്തെ ആൾക്കാരും ഡോക്ടേഴ്സൊക്കെ വന്ന് ഡോറ് തൊറക്കാനുള്ള നേരല്ല കുട്ടിനെ ആ ഗ്ലാസ് താത്തികാണ്ട് അയിന്റെ ഉള്ള് ക്കൂടെ കൊണ്ടെയ്ക്ക എന്നിട്ട് ഞങ്ങള് ഓ ഞങ്ങള് കൂട് കുട്ടിന്റെ അവിടെ കാല് അപ്പൊ ഒന്ന് ഒന്നും കുഴപ്പമില്ല അവിടെ കെട്ടാനൊക്കെ പറഞ്ഞീനി കെട്ടാൻ ഞാന് കെട്ടിയൊക്കെ ചെയ്തീനി കെട്ടിയത് വേറെ കാലിമ്മ ലാണ് മറന്ന് കെട്ടിയതാണ്
ആഹ് വേറെ നമ്മക്ക് അറിയില്ലല്ലോ പേടി ഇങ്ങട്ട് കൂടിയാലേ ഒന്നും ചെയ്യാൻ കഴിയൂല അത് തന്നെ
ഇന്നട്ട് കൊണ്ടുപോയി അവിടെ എത്തി ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം കൊറേ ബ്ലഡ് അപ്പത്തന്നെ കുട്ടി കൊഴഞ്ഞ്ക്ക്ണ് വീക്കം അങ്ങനെ കൂടാണ് ഭയങ്കര കരച്ചിലും ഒന്നിനും അയ ക്കണില്ല പിന്നെ കുട്ടിന്റെ ബോധം പോയിട്ടൊന്നില്ല എന്നാലും കൊഴഞ്ഞങ്ങനെ കെടന്നു പിന്നെ ഐ സി യുക്ക് മാറ്റി ഓരോ ടെസ്റ്റും മഞ്ചേരി ആകുമ്പോ അങ്ങനെ കൊറേ ടെസ്റ്റ് ഉണ്ടാവല്ലോ ടെസ്റ്റ് ചിലപ്പോ ഉം രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവിട്ട് അങ്ങനെ ടെസ്റ്റെയ്നി പിന്നെ അത് ഒരു മണിക്കൂറായി പിന്നെ അര മണിക്കൂർ മണിക്കൂറായി പിന്നെ പാമ്പിന്റെ ഫോട്ടോ കൊടുത്തു ആ ആ പിന്നെ അയ ൽവാസികളൊക്കെ പാമ്പിനിംകൊണ്ട് വന്നു പാമ്പിനെ കൊട്ന്ന് നോക്കിയപ്പോ അത് പാമ്പിനെ കിട്ടി അത് വിഷള്ള പാമ്പെ യ്നി അണലിയിൽ പെട്ട ഒരു മൂന്നാം സ്റ്റേജുള്ള പാമ്പെയ്നി
ഈ എനിക്ക് തോന്നുന്നത് ഈ റബ്ബർ തോട്ടത്തിലൊക്കെ നല്ല വിശമുള്ള പാമ്പാവും ഉണ്ടാവുക
ആഹ് വിഷള്ള പാമ്പെയ്ന്
ഉം ഉം
അയിന് മരുന്നില്ലർഞ്ഞു എന്താണോ അസുഖം വരുന്നെ ആഹ് എന്താണോ അസുഖം വരുന്നെ അയിനില്ല കുട്ടി ഛർദ്ദിക്കുമ്പോ ഛർദ്ദിക്കുള്ള മരുന്ന് പനിച്ചപ്പോ പനിക്കുള്ള മരുന്ന് വേദനക്ക് വേദന അങ്ങനെ ഇങ്ങനെ ഉള്ളു പിന്നെ അതിന്റെടുക്കെ ബ്ലഡ് രണ്ട് ഒരരമണിക്കൂർ അങ്ങനെ ടെസ്റ്റ് ചെയ്യണം പിന്നെ അര മണിക്കൂർ എടുത്ത് കഴിഞ്ഞാ ബ്ലഡ് പുറത്തക്കെ കട്ട് ആകല്ലോ ഇവളെ ബ്ലഡ് ക്ലോട്ട് ആവണില്ല
ഉം
എത്ര ആക്കിയിട്ടും പിന്നെ അവിടുന്ന് മടക്കി കോയിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി
ഉം
ആ അവസ്ഥ ഒന്നും ആലോചിക്കാൻ കഴിയിണ്ടാവൂലല്ലേ ഇപ്പളും പിന്നെ ഉറക്കത്തി അതിലേ പിന്നെ ഞെട്ടിയുണരുവാ നമ്മള് പേടി കുടുങ്ങിയാലേ ഒന്നും ചെയ്യായ്യുല്ല
ആംബുലൻസില് പോയി ണ്ട് ആകെ നല്ല കരഞ്ഞ് കുത്തി മറയല്ലേ തല മിന്നി ഞാൻ തന്നെ ഛർദ്ദിച്ചന്ന് കുറേവെട്ടം
ഉം ഉം ഉം പിന്നെ പിന്നെ കോളേജ് പിന്നെ റെഡി ആയിട്ട്
ആഹ് കോളേജീന്നാ റെഡി ആയത് അവിടന്ന് ഒരു ദിവസം നിന്നു ഒരു ചൊവ്വാഴ്ച കടി ബുധനാഴ്ച വരെ അവിടെ ഒരു അവിടെ നിന്നു പിറ്റേന്ന് അങ്ങട് മടുക്കി അവിടെ ഏഴൂസം നിന്നവിടെ
ഏഴൂസം നിന്നൂല്ലേ
ഏഴൂസം നിന്നു അവിടന്നു അങ്ങനെ കൊറെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് അപ്പൊ കുട്ടിന്റെ വീക്കം ഇങ്ങനെ കൂടി കൂടി കാലിന്റെ അടിയില് ചെറിയ വിരലിന്റെ അവിടെ കടിച്ചത്
അല്ല വീങ്ങിക്ക കട്ടിപ്പായ്ക്കാണ് നീര് വന്ന്ക്കാണ്
ആഹ് പിന്നെ ആ ഭാഗം തോല് പൊളിഞ്ഞോ
ഇല്ല ഇല്ല ഒന്നും പോയ്തിട്ടില്ല അത് കുട്ടിയ
ഒരു താത്തീണ് അത് ആ പിന്നെ ഇതേപോലെ റബ്ബറന്നെ റബ്ബർ സ്ഥലന്നെ എന്നിട്ടാ താത്തന്റെ കാല് എന്തായിന്നറിയോ കടി ചെറിയ രണ്ട് കുത്തല്ലേ ഉണ്ടാവുള്ളൂ
ആഹ് രണ്ട് കുത്ത് ഇവിള് ചെരുപ്പിട്ടിനി നല്ല ക്രോക്സിന്റെ ചെരുപ്പിട്ടോണ്ടെ അത് അങ്ങനെ മാന്തി പറിച്ചണല്ലോ അത്
ആഹ് ആഹ് ആഹ് പിന്നെങ്ങോട്ട് പിന്നെ പിന്നെ കു കുട്ടിയയിന് പറയാൻ മാത്രം ആയിട്ടില്ലല്ലോ അല്ലേ
ഇല്ല അറിയായിട്ടില്ല അതേക്ക ടെൻഷ ഫസ്റ്റില് ആ മെഡിക്കൽ മെഡിക്കൽ കോളേജ് ഫസ്റ്റ് ഞങ്ങളാ പാമ്പ് കടിച്ചുകൊണ്ട് എത്തിയത് അന്ന് ന്യൂസില്
ആഹ് ആഹ് ആഹ് ഈ ഒരു ടൈമില് ഈ
ഈ ടൈമിൽ ഫസ്റ്റായിട്ട് സീസൺ ആ ഇത് കഴിഞ്ഞരെണ് മാറിയരെണ് എല്ലാരും കടിക്കലോടെങ്ങിയെ
ആഹ് ആഹ് ആഹ്
നിങ്ങളെ താത്താന്റെ എന്താ പറഞ്ഞെ
ഈ താത്താന്റെ ഇങ്ങോട്ട് എന്താ പറയാ ഇത് കാലിങ്ങോട്ട് വീങ്ങി പിന്നെ കൊറേ കാലാ മുറി പൊള്ളി മാതിരി ഇങ്ങോട്ട് പോളട്ട് വന്ന് പൊ പിന്നെ പഴുത്ത് കൊറേ കാലാ ആഹ് കൊറെ കഷ്ടപ്പെട്ട്
ഉം കൊറെ ഇതേതല്ല അങ്ങനെ നഷ്ടപ്പെട്ടില്ല
ആഹ് ഇത് കാലിന്റെ ആ പാദത്തിന്റെ അവിടെയാണെ ഇങ്ങിട്ട് പിന്നെ കൊറേ കാല ചെരുപ്പൊ ഇട്ടണ അതൊരു പാള പോലത്തെ ഒരു സാധനണ്ടായിനിം അയിന്റെ ചോട്ടി ഇലേനോലോ എന്നിട്ട്ട്ട് ഓലെ വീടിന്റെ തൊട്ട മേലെ ഭാഗം ഇത കൊറച്ച് റബ്ബറ് അവിടെ മാത്രേ റബ്ബർ ഉള്ളൂ വേറെവിടെയും റബ്ബർ തോട്ടായിട്ടല്ല ആ ഒരു തൊടിൽ മാത്രം റബ്ബർ കുഴിച്ചിട്ടതാ എന്നിട്ട് അവിടുന്നാണ് ആഹ് ആഹ് അവിടന്നാാണ് ഇത് പഠിച്ചത് അതും നല്ല നല്ല മുർക്കനോ എന്തോ ആണ് പറ ആഹ് ആഹ് അതന്നെ ന്നിട്ട് ഏതായാലും ഉം ഇപ്പളും ആഹ് കാലിന്റെ അവിടാ അടയാളണ്ട് ആ പൊള്ളി മാറിയണ്ടല്ലോ നമ്മളുണ്ടല്ലോ ഷുഗർ ആരുണ്ടല്ലോ മുറി മാറാ പൗത് പൗത് പൈത്ത് അങ്ങാനായിനി താത്താന്റെ കാൽ
ആഹ് താത്താക്ക് ഇതുണ്ടോ ഷുഗർ എന്തേങ്കലും ഉണ്ടോ?
ഇല്ലേ ചെറിയ പ്രായള്ള പെണ്ണ രണ്ട് ചെറിയ മക്കളുള്ള ഒരു പെ ത ഒരു പെണ്ണാണ്
ആഹ് ആഹ് കൊല്ലക്കയ്ക്കാരലെ കടിച്ചത്
അതിപ്പോ ഒരു രണ്ട മൂന്ന് രണ്ട് വർഷം കഴിഞ്ഞണ് രണ്ട് വർഷാ കഴിയണം മ്
ഉം ഉം ഇവള്ടെ അങ്ങതന്നെ സർജന്റെ ഡോക്റ്ററൊക്കെ വന്നിനി എന്തേലും വീക്കോ എന്തേും തോന്നുകയാണെങ്കിൽ അവിടെ കട്ട് ചെയ്ത് കണ്ട് അങ്ങനെയൊക്കെ നോക്കണം പറയണ്ടേ അയ്ലൊന്നും കൊയപ്പില്ല ആഹ് നോക്കിട്ടില്ല ക അങ്ങനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യേണ്ടി വരും
കൊഴപ്പോന്നൂല്ലല്ലോ
ഇല്ല ഇല്ല ബ്ലഡ് രോമത്തിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരും പറഞ്ഞിനി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഇവക്കൊന്നും ഉണ്ടായിട്ടില്ല ആ ഛർദി മാത്രേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ കുട്ട്യാളാവുമ്പോ ടെൻഷൻ വെക്കാനുള്ള ടൈം ആയി
ആഹ് അതാണ് ഈ താത്താക്ക ഇപ്പൊ ടെൻഷനും കാര്യങ്ങളൊക്കെ കയിട്ടണം എന്താ അറിയില എതിയാലും ആ കാലാകെ പണി അയിനി
പിന്നെ പ്രാത്തന പ്രാത്തന കൊണ്ട് കിട്ടിയ കുട്ടിയാന്ന് ഒന്നും പറയ
ഇപ്പോഴും പേടിയയ്ക്കാരം ആ സ്ഥലം കാണുമ്പോലെ?
ആഹ് അവിടെ കാണുന്നെന്നെ പേടിയാ വീടിന്റെ തൊട്ടടുത്ത് തന്നെയണേ ഉം ആഹ് ഇവിടെ അടുത്ത തന്നെ പ്ലാസ്മ ഒക്കെ കേറ്റിനി ബ്ലഡില് കൊറവായിട്ട് അങ്ങനൊക്കെ അൽറല്ലോ പിന്നെ ഇൻഷൂർ ഒക്കെ റെഡിയക്കാൻ കൊറേ വണ്ടിപ്പാഞ്ഞു
അതന്നെ അല്ല കോളേജിലാണ്ട എത്തിയാ പിന്നെ പണിയായി അതന്നെ ആഹ ആഹ് ആഹ് അല്ല ആ പിന്നെ ആരോഗ്യ വകുപ്പ അങ്ങനക്കെ ഇങ്ങനത്തെ കേസുകളൊക്കെ നല്ല നല്ലോണം ശ്രെദ്ദിക്കും ഏത് കേസും ഇപ്പൊ അങ്ങനെ ഒന്നിനൊരു വിഷയല്ലല്ലോ പേടിയില്ലല്ലോ
ഉ പേഴ് ഞങ്ങളുടെ ഓരോ അവിടെ നാല് അറകളാണ് ഞാൻ നാലാമത്തെ സ്റ്റേജില്ലെന്നു ഞങ്ങള്
ആഹ്‌ ആഹ്‌ ആഹ്‌
അപ്പുറത്തെ ഇപ്പുറത്ത ഇളൊലെക്കെ അങ്ങനെ മരിച്ച് അങ്ങനെ കൊ കൊണ്ടോവുമ്പേ നമുക്ക് അങ്ങനെ ഭയങ്കര പേടിയാ ഓരോ ചെറിയ ഒക്കെ ചെറിയ കുട്ടികളികാരം ന്യൂമോണിയ പിന്നെ അതേപോലെ ബ്ലഡിലെ ഓരോന്ന് കുറഞ്ഞു ആഹ് പാമ്പ് കടിച് ആദ്യമായിയിട്ട ഞങ്ങള അവിടെ എത്തണ കേസ് ഞങ്ങളത് മാറി കഴിഞ്ഞഞ് പിറ്റേന്ന് പോന്നേനുശേഷാണ്
പിന്നെ പിന്നെ വരലോടങ്ങീണ്ടാവും അല്ല ഒരു സീസണില് തന്നെ കഴിഞ്ഞല്ലോ ല്ലെ ഒരു പാമ്പ് ഒരു കറുപ്പും വെള്ളയും വെട്ടൊക്കെുള്ള
ആ കറുപ്പും വെള്ള ആ എന്താ ശംഖു വരയനോ അങ്ങനെ എന്താ വിട്ട്
കിട്ടില്ലേ അടിച്ച് കൊന്ന് കിട്ടി അത് കിട്ടിയത് കൊണ്ടാണ് കഴിച്ചില്ലായത്ങ്ങള് കരുതീട്ടാണ്
കൊന്നിട്ടില്ല കൊന്ന് വെച്ചട്ട കുപ്പി കൊന്ന് വെച്ചിട്ട കുപ്പി പ്പീലോക്കാക്കീന് പക്ഷെ ചത്തിയില്ല പിന്നെ അവിടുന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു പാമ്പിന്റെ ശാപം വേണ്ട അറ്ഞ്ഞി കാണ്ട് നിലമ്പൂര് ഫോറസ്റ്റ് കൊണ്ടയ്ട്ടെക്കാ
ആണോ എന്റെമ്മോ വലുപ്പണ്ടോ നല്ലവൽപ്പണ്ടോ അതോ ചെറുതോ സ ആഹ് ഹ അതന്നെ
നമ്മളെ കയ്യിന്റെ ന്റെ ഒക്കെ വലുപ്പള്ളൂ
എന്നാലും അതിന്റെരു വിശം അത് മൂക്കാത്തോണ്ട് ഇപ്പ അത്ര അത്ര അങ്ങനെ കയ്ച്ചിലായത്
ഉം പിന്നെ ചെരുപ്പൂട്ടില്ലേ അത്ങ്ങട്ട് മാന്തി പറിച്ചിലാണല്ലോ കാല അങ്ങട്ട് പറിച്ച് മാ
അപ്പൊ ഈ കുട്ടിക്ക് പറയാന് അറിയായിട്ടല്ലേ അല്ലെങ്കി ഇപ്പം വലിയോറൊക്കെ ആണെങ്കിൽ കാണൂലേ.
കാണും ഓള് പാമ്പിനന്നെ കണ്ടിന് അപ്പൊ പാമ്പിനെ കാണുന്നനെ പേടിയാ ആ മല കാണ് തന്നെ ചേരാട്ടടക്കം പാമ്പാ ചേരാട്ടനെക്കെണ്ട പാമ്പ്
ആരൊക്കെ ഉണ്ട് പിന്നെ വീട്ടില്
വീട്ടിലിപ്പോ മോനൊക്കെ സ്കൂളിൽ പോയി പ്പ ഞാനും ആ ചെറിയ മോളും പിന്നെ ഉമ്മയുണ്ട് ഉം ഉമ്മമ്മ യുണ്ട് ഉമ്മ നാത്തൂമാരൊക്കെ ണ്ട് ഓലെ കല്യാണം കഴിച്ചു ഹസ്ബന്ഡ് ജോലിക്ക് പോയിണ്
ആ ന്ന ഒക്കെ ഞാനീ അങ്ങോട്ട് വിളിക്ക സമയായീണെ
ആഹ് ആഹ്
ഉം